ഹലോ ആഹ കേൾക്ക്ണ്ട്
ആഹ ആഹ എന്താ പിന്നെ
പിന്നെന്തൊക്കെയ പറഞ്ഞ വക്കണ്ട ഒന്നും പറയാൻ
മഴ ചോർന്നോ
മഴൊക്കെ ചോർ ഇല്ലേ ചോർന്നിട്ടില്ല മന പെയ ഇതുകൊണ്ട് അയിന്റെ എടിയിലെ മോള് ബാത്റൂം പോയി അപ്പം പിന്നെ ഞാനെ
ആഹ
മഴാണ് പുറത്തിറങ്ങി മഴ വെയിലൊന്നുമല്ല പുറത്തിറങ്ങി നടക്കുകയാണ് ഇബടെ അടച്ചിട്ടാലും ഗിൽസ് അടചിട്ടലും ഓൽ വിജരി ച ഓല് പറത്തിറങ്ങിപ്പയും എപ്പോഴും പറയും മഴത്തി കളി കട്ടെ മാമ്മ മാമ്മ പറിം ഇനിക്ക് ഇഷ്ടാണ് ഞാൻ സമ്മയ്ക്കയിട്ട എന്തേ വയ്യായി വന്നല്ലെ ഒളെ ഇപ്പ ചീത്ത പറയും കളിച്ച്ച്ചിട്ടല്ലെ സ്കൂളും മദ്രസ്സും ഒക്കെ ഉള്ളല്ലേ
ആഹ ഇന്റെ മോന് വന്ന ഞാൻ പൂട്ടി ഇടല അകത്ത്
ആഹ ഔ അതന്നെ അവൂടിം അങ്ങനെന്നെ ഔ ആകുമ്പം അങ്ങനെ പോകും ചങ്ങാച്ചിന്റെ വീട്ട്ക്കൊക്കെ അടുത്ത് തന്നെണ്ട് അങ്ങോട്ട് പോകും അവൻ കൊറച്ചേരം കളിച്ച കളിച്ചണം കളിച്ചാഞാല് ഫ്രണ്ട്സള് നാട്ടിലുണ്ടാവൂല്ല കളിച്ചോളി പറയും കുറച്ചേരം
ഇന്റെ വല്യയ മോൻ ഇവിടെ ഇല്യഞ്ഞിടെ ഓന് ഭയങ്കര വെറിയ ഇന്നട്ട് ഇവിടെആടുത് ഓന്റെ ഫ്രണ്ടള് ഇണ്ട വോലേ പോകുന്നുണ്ട് വേന്നാ പോകും ഇന്നട്ട് അയിലൊക്കെ നടക്കലാണ് ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോ
അതെ പോണൊക്കെ നല്ലതെന്നണ് മേ പോയി വര്നേ നമ്മളെ ബാക്കിയ്ള്ളത് തന്നെയാണ് ഫ്രണ്ട്സ് ആയാലും അതോണ്ട് പിന്നെ പ്രശ്നല്ല
ആഹ് ഇവിടെ ഇയ്ന് പുഴയ എട്ത്ത് ള്ളേണ്ട് അതിനോണ്ട് വേ
വേചാറല്ലേ ശരിയാ പോയണ്ടാവുമ്പോ വിചാറല്ലേ പിന്നെ എന്താ ഇഞ്ഞ് വേയ്ന്നാരം ആ അതെ പേടി എന്നെയാണ് വെള്ളം കെട്ടി നിക്ക്ണ സ്ഥലേക്കെ ആവുമ്പോളേ ഇപ്പം മഴല്ലേ
മങ്കുയിയാണ് കുഴി ഇങ്ങനെ വെള ആദ്യക്കെ മണ്ണെട്ത്താൽ കാലത്തായിട്ട് മണ്ണെടുത്താന്ന് തോന്നുന്നുണ്ട്
അ മഴപെയ്തോ
അതെ പിന്നെ എന്തൊക്കെ വേറെ
വേറെന്താ മോൾ എന്താ കരയ്ണെ
മോളേ കരയണ് ഓക്ക് എന്തേലും പേയച്ച മതി
ഉ
കൂട്ടത്തില ആകുമ്പോളേ എല്ലാരും ഉണ്ടാവുമ്പോ എന്തേലേക്കെ പേ ച്ച മതിയാവും ഓറ്റക്ക് ആകുമ്പോ ഓല അങ്ങനെ ഓലെ കളിയായിട്ടും ചിരിയിട്ടും അങ്ങനെ കഴിച്ചും
മറ്റൊക്കവുമ്പോ ഓല് ഒരാള് തോണ്ടിയാ മറ്റോ തോണ്ടിയാൽ മതി അപ്പേ അയിന് നോ നോളേള്ളിച്ചും ഇപ്പോ എന്തോ വേണ്ടി കരയ്യ
പിന്നെ വേണ്ടി
ആഹ അപ്പൊ ഇടുക്കണം ഇട്ക്കണ്ടാ ഒന്ന് സോപ്പിട്ടാ മതി ഓല അയിന് വയങ്ങൂല ഓലും അയിന് വാശിക്ക്ക്കും
ആഹ
വെല്യോലും എല്ലാരുംള്ളല്ലേ കുട്ടിൾ എല്ലാരും ഉണ്ട് എടത്തയാളും
ആഹ്
ലൊ പെണെ അപ്പങ്ങനെ
ചെറിയോം പറിണത് തീരേകേക്കൂല അപ്പൊ ഞ്യാ ചെറിയോനോട് സപ്പോർട്ടിതാ വല്യോൻനറിം ങ്ളോ ഓന്ങ്ങനല്ലോ പോട്ടെ പ്പിഞാൻ പറഞ്ഞു എന്റെ ബുദ്ധി ഓനില്ലല്ലോ അതൊണ്ടാക്ക്
ഹ്ഹാ അയൻത്തെ പ്രശ്നക്കെണ്ട് ഇഞ്ഞ് ഫോണൊക്കെ കൊട്ക്കാണങ്കില് ൻക്ക് ഫോണ് തരൂല ങ്ങള ആശ്യൂന് ഫോണ് കൊടുക്കുമ്പറഞ്ഞാണ് ഓക്കും ഫോണ് കൊട്ക്കുമ്പർഞ്ഞാണ് പ്പിഞ്യ പറിയാ കാര്നോ അൻക്ക് പറഞ്ഞാ മനസ്സിലാവലോ അയ്നിപ്പത് അറീലല്ലോ ന്നൊക്കെ പറഞ്ഞാല് കിന്നോട്തല്ലേ അങ്ങനെ ഇങ്ങനെ അറി ഓൾക്ക് ന്താചെയ്യണ് അതോ ലോ ഓക്കും ചെയ്തൊട്ക്കണം
മക്കളെ മൻസ്സാണ് വേം മാറുചെയ്യു പ്പത്തെ മക്കളല്ലേ ആ എന്താ ഇപ്പത്തെ മക്കൾ ക്കെ ഇ ഫോണില്ങ്ങനെ ഓരോന്ന് കാൺണോണ്ടെയ് ഒൽക്കെന്തു ചെയ്യുണത് തെല്ലതും ഓൽക്ക് പ്പപൈല് കണ്ടാ മതിയല്ലോ വെയില്ട്ത്താല ഇതല്ലാതെ പറ്റൂല ഷോർട്സല്ലാതെ പറ്റൂല അഥവാ ഫോണങ്ങാനും കൊട്ത്താ ഷോർഡ്സ് സിലങ്ങെൻ നീക്കുമ്പോ ഒരോന്ന് കാണല്ലേ
ഞാൻ ഷോ ട്ക്കെല്ല ന്നെ കാണാതെ ഇടും ചെർത്
ആഹ് നാ ഷോർട്സ്ടണ്ടാ മറ്റേ കാർട്ടൂണന്തെ കണ്ടോളിർണാ കൊറച്ചേരം കണ്ടണ്ട് പിന്നണ്ടോ നീ നോക്കുമ്പോണ്ടാവോല് ങ്ങെനെ നീക്കലോട്ങ്ങാ അപ്പ ഞാന ന്നോട് പറഞ്ഞിലെ മോളെ നീക്കനഅ് ഉം സോഡ്സ് കാണല്ലേ പ്പൊന്ന് റ്റ് കയ്യുന്നുല്യല്ലോ നെറ്റ് കൈ ഷോഡ്സ് കണ്ട വേഗം തീരും പറയാന് അൺലിമിറ്റഡല്ലേ നെറ്റോയ്ച്ചും അപ്പ കയ്യാത്തല്ലേ അതക്കൊന്ന് സാരല്യ നെറ്റ് കയ്യൂല ന്നക്കള്ളര് ന്നാലും പറഞ്ഞാ കേക്കൂല്ല അപ്പയിന്ങ്ങനെ ഓരോന്ന് കാണുമ്പളേ ഒൽക്ക്ത്ങ്ങനെ തയംമ്പൊട്ട്മ്പോ എന്ത് ഞ് അങ്ങനെ ചെയ്താ ങ്ങനാകു അങ്ങനെ ചെയ്താ ഇങ്ങനെക്കെ ഓൽക്ക് മനസ്സിലാവും വേഗം പ്പ അങ്ങനെണല്ലോ മക്കളെ കാര്യത്തില് ഒൽക്ക അറിയ ഞമ്മക്ക്ഞ്ഞ്പ്പോ ക്ലാസ്സ്നെന്നായാലും ഞമ്മക്കറിയാത്ത ഓല് മ്മക്ക്ങ്ങട്ട്പറഞ്ഞേരും
ആഹ് അതാള്ള
ൻ്റെ മോൻന്നെ ഐ ഫോൺ ക്കൊ ഗൈമാ ലോക്കായാലു ലോക്ക ഫോണ് ട്ത്ത് ഗൈമ്ളിക്കാറി ന്റെ മോന് വൽദ്
അതെന്നെ
അഹ് ൻക്കറിലേനു ലോക്കായ ഗൈമൾക്കൊക്കെയ്യു
ഹേ ഹേ ലോക്കായ ഗൈമൾച്ചാകയ്യോ
ഓ ഒലെ നിക്യാൺ വേണം കളി
ആഹ് ഞാന് ലോക് ട്ടാലൊക്കെ രണ്ടിസം ന്ന്ക്കും മൂന്നാമത ത്തിസഓൽക്കലന്നെറിയാ എനെ ലൊക്കൊ ഓല്കണ്ട്ടി
ഉം
പിന്നെ ലോക്ക്ട്ട് തൽങ്ങീട്ടും ക്ഷെ ഓലെപേട്ച്ചിട്ട്ടന്നല്ല വെർതെ ടും
ലോക്ക് ഞാൻ കാൺച്ചോട്ക്കെല്ല ലോക്ക് തൊറന്നോട്ക്ക
ആഹ് ലോക്ക്ക്കെറിയാ ഇപ്പക്കെ ഞാ യ്ന് വേഗം എങ് ന്തോന്നില് പെട്ടത് ഞാ പിന്നെ മാറ്റാനും മർ ഉം ജാരിക്കും മാറ്റണംന്ന് ഫോണൊ വ്ടെ വെക്കാവയ്യാ പോത്തിന് ത്ത് പോവാണ് വല്യോള് രണ്ടാമത്തവും പാണം പാറ്റ് പാറ്റ് ർളോളോൾച്ചു
എഹ്
ട്ട് സോപ്ട്ട് അങ് നട്ന്ന് കൊട്ന്നാ രെലൊക്കെ പേടിപ്പിച്ചാലെക്കെ അങ്ങനെ ഓൾക്ക് ഭക്ഷണം കയിച്ചോളും വല്യോളാണ് ചെൽപ്പൊര് തിന്നാമടി പ്പൊപിന്നെ ഞാന് ഓരോന്ന് ട്ടീച്ചർക്ക് വിൾച്ചു അങ്ങനെ ങ്ങനെ റിമ്പോ പിന്നെ വല്യരു പേടില്ല ടീച്ചർ മീറ്റിങ്ങിനൊക്കെ ങ്ങനെപറി ന്നെ ഫോണഅധികം യൂസിയര്ത് സ്കൂൾട്ട് വന്നാ കൊർച്ചേരം യൂസിയാം പറ്റൊള്ളു കയ്ഞ്ഞ പിന്നെ ഒഫോൺ യൂസിയർത് ക്കെപറ അപ്പ ഫസ്റ്റ് മീറ്റിംഗ് ഇപ്പൊ രണ്ടിസം മുന്നേണ്ടായ്ന് അപ്പോ ഫോണ് ചോദിച്ചപ്പോ ഞാൻ ടീച്ചർക്ക് വിളിക്കും അപ്പൊ ടീച്ചർ കുറച്ച് നേരം കാണൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ കണ്ടീല്ലേ മതി അത്ര കണ്ടാ മതി ഇപ്പോ സ്കൂൾ ഇന്ന് വേഗം ചോദിക്ക്ണ് ഇച്ച് ഫോണ് തരോ ടീച്ചർ കുറച്ചു നേരം കണ്ടാണ്ട് എടുത്ത് വെച്ചാളി അപ്പൊ പിന്നെ കൊറച്ച് നേരം കൊടുക്കൂം പിന്നെ രാത്രി ഒന്നും ചോയിച്ച ഞാൻ കൊടുക്കൂല എഴുതാനും വായിച്ചലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തരാന്ന് പറഞ്ഞു എഴുതലും വായിച്ചലും ഫുഡും ഓൽക്ക് ഉറക്കം ഉണ്ടാവുല്ല ആ വൈകുന്നോരം ഇപ്പൊ ഒയ്യിവല്ലേ ഇന്നൊക്കെ ഇപ്പെ ഒയിവാണ് പോയി വേണം അപ്പൊ പോയിത്തര നടക്കുവാണ് ഇഞ്ചപടുത്തിയോ എഴുത്ത് എല്ലാം നടക്കാണ്
ആ
ഏതായാലും ഫോണും ഇല്ലത്തെ ഒന്നും കഴ്യൂല ഇ ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങട്ട് വന്നാ എന്തിന കളിക്ക ഞാൻ വീട്ടിലാണ് ഇന്നലെ വൈകീട്ട് പോന്നാണ് അപ്പൊ ഫോൺ ഇങ്ങനെ ചോയ് ഇവൻ്റമാർ ഇങ്ങോട്ട് എന്തിന വന്നെ കളിക്കാനാണല്ലന്നെ പിന്നെ വീട്ടക്ക്ന്നെ പോവാം ഫോണ്മോ കളി വീട്ടക്ക്ന്നെ പോവാം അങ്ങണ്ടെനെ പോവാൻ അവിടെ അങ്ങനെ ഓരിക്ക് പ്രായത്തോല ഇല്ല ഇവിടെ ആവുമ്പോ ഓൾക്ക് പ്രായം ഉള്ളോർ തോലുണ്ട് കഴിച്ചാന് അപ്പൊ പിന്നെ മാണങ്ക ഫോണ് മാന്ഡ ഇങ്ങൾ പൊയ്ക്കോലി ചെറുതാനാണ് പോയി
ഏ ഏട്ടത്തിക്ക് എത്ര മക്കള
ഏട്ടത്തിക്ക് പിന്നെ ഒരാക്ക് മൂന്നാളും ഒരാക്കി രണ്ടാളും
ആഹ് ശരി
ഓരോ കുട്ടികളൊക്കെ ഓല്ലെ പ്രായമാണ് ചെറിയോള പ്രായമുള്ള ഒന്നുണ്ട് വലിയള പ്രായള്ള രണ്ട് മൂന്നാല്ലണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് രണ്ടാക്കും പാടായിട്ട് അപ്പല്ല ഇ പോ നല്ല ഇഷ്ടാ ഓലെ വിചാരിച്ചതൊക്കെ നടക്കയും ചെയ്യും കളിയും ചിരിയും ഇങ്ങോട്ട് ഉമ്മമാരോട്ക്ക് പോവാന്ന് പറഞ്ഞ നല്ല ഇഷ്ട ഉണ്ടായില്ല ഇങ്ങോട് പോരാന് ഈ സ്കൂൾ മദർസ് അടുത്തായോണ്ട് പിന്നെ ഇങ്ങോട്ട് പോന്നാല പോവാ നമ്മുക്ക് അടുത്താവുമ്പോ നമ്മുക്ക് അയിൽ സുഖം നമ്മുക്ക് വിട്ടന്ന് പോരുന്നല്ലല്ലോ ഇങ്ങനെ ആയാണ്ട് പിന്നെ ഞാൻ പോരലില്ല
അമ്മടെ കാക്കൻന്റെ അടുക്കന്നന്ന് അറിയില്ല അഞങ്ങളുടെ കാക്കന്നാ പററിയില്ലേ
അതെ
കൊണ്ടരാന്നാവില്ല
കൊണ്ടന്ന കൊണ്ടുവരാനൊക്കെ കഴിയയാണെങ്കിൽ കുഴപ്പമില്ല ആൾക്കാർണ്ടെങ്കിലുംക്കെ പിന്നെ ഹസ്ബൻ്റ് ഉണ്ട് രാവിലെ പണി ന്ന രാവിലെ നീച്ചി പോലല്ലോ ന്റെ ടൈംല്ലേ മുമ്പേടക്ക് നീച്ചച്ച് പണിക്കും പോകപ്പ എന്നോട് അ എന്റെ വീട് ഇപ്പൊ ഞങ്ങളിപ്പോ വാടകക്കാണ് ഇവിടെ വീട്ടിലെ അപ്പം വീടടെ മേലെ എടുക്കുണ്ട് അമാക്ക് ഇമ്മ വാടകക്കാണ് ഇവിടെ ഏട്ടത്തിണ്ട് അപ്പൊ അപ്പൊ അവിടുന്ന് ഇങ്ങനെ അവിടെ നമ്മൾ പുതിയ പേരെടുക്കണം അവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ട് മദർസും സ്കൂൾക്കൊക്കെ നടന്ന് പോവാൻ മാത്ര പക്ഷെ കുറച്ച് ഇങ്ങോട്ട് അടിക്ക് ആയപ്പം കൊറച്ച് ദൂരാണ് ഇവിടെ അങ്ങോട്ട് പോവാന് അപ്പൊ പിന്നെ നിങ്ങട്ട് ആയോൻ്റെ ശേഷം വരവ് കുറവ അവിടെ ആയന്ന് എന്നും ഇങ്ങനെ ഇടക്കടക്ക് വരിലൊക്കെണ്ട ഇങ്ങട്ട് ആകുമ്പോ ഇവിടെ രണ്ട് കയറ്റ് ണ്ട് ആ രണ്ട് കേറ്റം കഴിന്നെ അവിടെ ആർക്കും കേറ്റ വേറെയുണ്ട് അപ്പൊ കൊറച്ച് ഇവിട ആകുമ്പോ ഇറക്കം മാത്രേ ഉള്ളൂ ഇറക്ക ഒരു കാറ്റ ഉള്ളു ഇവിടെ ആകുമ്പോ രണ്ടെണ്ണം കറിട്ട് എന്നിട്ട് വേണം പിന്നെ ഇറങ്ങാൻ വടക്കങ്ങിട്ട് പോന്നടുത്ത് അപ്പ നമ്മളെ മുറ്റം അവിടെ തന്നെ സ്കൂൾ മദർസും അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട്രുമ്പോ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ ഗതികേട് അപ്പോ പിന്നെ അങ്ങനെ വരലില്ല ലീവ് ഉണ്ടാമ്പോ വ്യാഴ്ച വന്ന് വെള്ളിയാഴ്ച വയ്കിട്ട് പോവും
മ്
അങ്ങനെ കാട്ടൽ ഇപ്പോ അടുത്ത വ്യാഴച്ച അങ്ങനെ വ്യഴാ എല്ലാ വ്യാഴ്ച്ച വരാൻ കഴിയുല്ല കഴിനേനനുസരിച്ചു വരും
മ് ഹ് ഹ
ഇവിടെ ആരും ഇല്ല ഇമ്മമ്മ ഉമ്മക്കെ നാത്തൂന്റോടെ പോയിണ് എളച്ചൽൊക്കെ പോയിണ് ആ ഹസ്ബൻഡ് കടൊക്കെ പോവും അപ്പ ഞൻ പറഞ് ഒരുരിസല്ലേ ഞാൻ പേരെക്കോട്ടെ അടുത്ത് മൂത്തച്ഛന്റെ മൂത്തച്ഛന്റെ വീടുണ്ട് പിന്നെ ഭക്ഷണ ഉച്ചക്കെള്ള അവിടുന്ന് കഴി ചോളും രാത്രി ഞ് ഞാനാണ്ട് ചെന്നാല് പിന്നെ രാത്രി എന്തേലുംക്കെ മാങ്ങിക്കൊണ്ട പോകലേകാരം ചോറ് അങ്ങനെ താല്പര്യല്ല അപ്പൊ എന്താ പൊറാട്ടോ എന്താ മുട്ട കറിയോ ക്കെ ഇങ്ങനെ വാങ്ങാ അല്ലെങ്കി മാഗി ഇണ്ടാക്കി തല്ക്കാലം ഒരു പള്ളേ പയ്‌പ്പ് മാറാന്
അല്ല പിന്നെ ഇവിടെ ഇമ്മ ഉണ്ടാക്കോ എന്താല ക്കെ മ്മ എന്തേലൊക്കെ ഇണ്ടാക്കും ഉമ്മാനെ ബുദ്ധിമുട്ട ല്ല അങ്ങൾ പോവുമ്പോ കഴിചോണ്ട് പറഞ്ഞാണ്ട് അങ്ങനെ മാക് ക്കെതിയേഡ് കാരം വെച്ചാ അങ്ങനെ അങ്ങനെ കഴിക്കല
ആ
പിന്നെന്തൊക്കെ വേറെ
വേറെന്താ പിന്നെ
ഉം
എന്ന അവിടെ നാത്തൂമാരൊന്നും ഇല്ല ആങ്ങളരൊന്നും ഇല്ല
നാത്തുമാരില്ല നാത്തുമാര് കെട്ടിച്ചോടാത്ത ഇവിടെ ഇല്ല ഇവിടെമ്മാക്ക് ഞങ്ങളഞ്ചു പെകുട്ടിയള അങ്ങക്ക് ആങ്ങളാരില്ല ആങ്ങളാരും ഉപ്പന്നുംല്ല ഉപ്പ മരിച്ചിട്ടിപ്പോ ക്ക് പിന്നെ ഞാൻ ചെറുതായിന്ന് മരിച്ചതാണ്
ഉം
പിന്നെ ഏട്ടത്തിയാള് നാല് ഏട്ടത്തിയാളാണ് ഞങ്ങക്ക് ഞങ്ങള് നാലഞ്ച് പെകുട്ടിയളാണ് ചെറുതാണ് ഞാൻ
അങ്ങനെ
അപ്പ ഞങ്ങള് വരുമ്പോ എല്ലാരും ഒപ്പാണ്ട് വരും പിന്നെ ഒരേട്ടത്തി ഇവിടെ വീട്ടില് ണ്ട് അപ്പൊ പിന്നെ ഇമ്മാന്റെ അടുത് ഒരാളുണ്ടേനും പിന്നെ വച്ചാ
ആ
ഓള് ഇവിടെ അടുത്തെന്നെയാണ് അപ്പോ ഓള് ഇവിടെ അധികം നിക്കല് ബൻഡ് ഗൾഫിലാണ് ഓള് ഇവിടെ നി അന്ന് പിന്നെ വേച്ചാറില്ല അപ്പ അങ്ങ എല്ലാരും ഉണ്ടാവുമ്പോന്നെ ഇനി രണ്ടാൾ വരാണ്ട് ഒരാള് വന്നിട്ടുള്ളൂ ഒരാൾ ഇവിടെ ഉള്ളതോ ഒരാളെ വന്നിട്ട് രണ്ടാക് ഓല്ക് ഒറ്റപ്പര ആയോണ്ട് വിചാരിച്ചാരി അങ്ങെട്ട് പോരാൻ കഴിയുല്ല പിന്നെ വലിയ കുട്ടിയളുണ്ട് ഒല് ക്ക്‌ ചിലപ്പോ ട്യൂഷന് കാര്യങ്ങള് അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ ഓർക്ക് വരാൻ കൂടുല്ല രസന്ന് എല്ലാരും കൂടുമ്പോള് അഞ്ചാള് ആൾക്കാര് കൂടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടി പറയാന ആൾക്കാരുണ്ടാവുമ്പോ രാസാണല്ലോ ആൺകുട്ടികളാരില്ലല്ലോ പെൺകുട്ടികളവു മ്പോ ഇമ്മള്
ഉം കുറെ കഥ പറയാനുണ്ടാവും
ആ എന്നാ ശരിട്ടെ ഞാൻ വിളിക്കട്ടോ
ആ